ഹലോ
ആഹ് കേൾക്ക്‌ന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് അതെ
ആ എന്തായി ഈ നിന്റെ കൃഷികളൊക്കെ വളർ. ന്നോ
ഓ കൃഷികളക്കെ ഇപ്പോ നാൻ നോക്കുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് അത്യാവശ്യം മഴ യാണല്ലോ അപ്പൊ നനാ പറ വ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മള് വളം ഇങ്ങനെ എടുക്ക വെച്ചണ്ട് ഇട്ട് കൊടുത്താൽ മതി എടക്കടക്ക് ഇങ്ങനെ വെച്ച് ആഴ്ചയിൽ അങ്ങനെ വള ട്ടൊടുത്താൽ മതി ഇപ്പ മഴ ആയൊണ്ട് നന്നായിട്ട് വളരുന്നുണ്ട് ഇപ്പോ വേറെ കൊറ ച് അധികം കൃഷി വിത്തുകളൊക്കെ ഞാനിപ്പോ വിതറിയിട്ട്ണ്ട്
ആഹ് ആഹ് അത് ശരി നിങ്ങക്ക് കൃഷിയോട് നല്ല താല്പര്യണ്ട്ന്ന് തോന്നൂന്നുല്ലേ
അതെ കൃഷിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ തന്നെയാണ് നോക്കൊള്ളൂ എനിക്കാണ് അതിനോട് കൂടുതൽ ഇഷ്ടം
ആഹ് വീട്ടില് വേറെ ആർക്കും അത്ര താല്പര്യം ഇല്ല
താല്പര്യം അവർക്കൊന്നും വല്ലാണ്ട്ല്ല എനിക്കാണ് ഇതിനോട് കൂടുതൽ താല്പര്യള്ളത്
ആഹ് അത് ഇത്പ്പോ എങ്ങനെയിള്ള പച്ചക്കറികളാണോ അതോ ആഹ് ഈ പഴങ്ങള് അങ്ങനത്തെ ഏതാണ് നിങ്ങള്കൃഷി ചെയ്യാറ്ള്ളത്
ഞാന് പച്ചക്കറിയും അതേപോലെ പഴങ്ങളും പയർ വർഗങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടൊക്കെ കൊറ ചീച്ചെ കൊറച്ചീച്ചേ ഞാൻ തുടങ്ങീയിട്ടല്ലേള്ളൂ അപ്പോ ഇനി അങ്ങനെ എങ്ങനെ കുറച്ച കൂടെ ഉണ്ടാക്കണംന്ന്ണ്ട് ഭാവിൽ ആഗ്രഹണ്ട്
ആഹ് ശരി കൃഷിയോടാണ് താല്പര്യംല്ലേ അപ്പൊ
അതെ കൃഷിയോടാണ് താല്പര്യം
ഉ ഇപ്പൊ കൃഷിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടാണോ അതിനോട് ഇൻട്രസ്റ്റ് തോന്നിയത് അതോ നഞമ്മളെ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന കാലത്തും പറയാറുണ്ടല്ലോ കൃഷി ചെയ്യണം നമുക്ക് നമ്മുടെ നിലനിൽ പിൻ തന്നെ കൃഷി ക്കെ മരങ്ങളും വൃശ്യങ്ങളും ഒക്കെ വേണം എന്നല്ലത് അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടിട്ട് ട്ടാ ണോ എങ്ങനെയാണ് ഇതിലോട്ടൊരു ആഗ്രഹം വന്നിട്ട് ഇങ്ങനെ കൃഷി ചെയ്യാ
ആഗ്രഹംന്ന് പറഞ്ഞാല് എനിക്കിവിടെ എന്താ ഇവിടെ ഉള്ളവരൊക്കെ കൃഷി ചെയ്യും ഇപ്പോ എന്റെ ഗ്രാൻഡ് ഫാദറൊക്കെ കൃഷി ചെയ്യും അതെ അതെ ഉപ്പൊക്കെ കൃഷി ചെയ്യുന്ന പെട്ട അപ്പൊ അങ്ങനെ കണ്ടിട്ടു പിന്നെ സ്കൂളുകളിൽ നിന്നൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് തൈകളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് സ്കൂളി നിന്ന് കിട്ടണ്ട ഒരു സാധനം അതെപോലെ വിത്തുകളൊക്കെ കിട്ടും സ്കൂള നിന്ന്ങ്ങനെ സ്വന്തായിട്ട് എനിക്ക് എന്ന് പറഞ് തരുമ്പോ അതിന്ക്ക്ന്നെ കൊണ്ട് പോയി കുഴിച്ചിട്ട് വെള്ളം നനച്ച് ഇങ്ങനെ വളരുന്ന അക്കൊ ഒരു ഭയങ്കര ഒരു സന്തോഷം തന്നെയ അപ്പൊ അങ്ങനെ
അങ്ങനെയാണോ ഇതിലോട്ട് എത്തിപ്പെട്ടത്
അതെ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്
ഉ അ ശരി അതുപോലെ വീട്ടില് വേറെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ അനിയത്തിമാരോ അവർക്ക് ക്കെ ഇൻടറസ്റ്റ് ഉണ്ടൊ ഇതിനോട്
അതെ ഓ അവരൊക്കെ എനിക്ക് സപ്പോർട്ട് തന്നെയാണ് പക്ഷെ ചെയ്തൊണ്ട് നിക്കണ ആള് ഞാനാണ് പക്ഷെ അവർക്കൊക്കെ ഇഷ്ടമാണ്
ആഹ് അങ്ങനെ ചെയ്യുന്നില്ല നിന്നെ സപ്പോർട്ട് ചെയ്യമായിരിക്കും അല്ലെ
അതെ സപ്പോർട്ട് നന്നായിട്ട് സപ്പോർട്ട്
ഉം ഉം അയ്ശരി പിന്നെ എന്താ വൈകുന്നേരത്തിന് എന്താ ചായൊക്കെ കടിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടില്
വേ ഏഹ്
വാങ്ങിക്കാറാണോ വൈകുന്നേരം ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാറാണോ വാങ്ങിക്കാറാണോ
അല്ല ഞങ്ങള അധികം ഇവിടെ ഉണ്ടാക്കാറ്ന്നെയാണ് എന്തെങ്കിലും പഴംപൊരിയോ അങ്ങനെ ഹലോ കേൾക്കുന്നില്ലേ
ആഹ്
ഹലോ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്നിട്ട് ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ട് ആഹ് കേൾക്കുന്നില്ലേ
പഴംപൊരി
ആഹ് ആഹ് എന്നിട്ട് റേഞ്ച് ഇല്ലാ തോന്ന നിനക്ക് അവിടെ
ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച നേരം കഴിഞ്ഞിട്ടാണ് കേൾക്കുന്ന എന്ന് തോന്നുന്നു
ഹലോ ആഹ് നിനക്ക്വിടെ റേച്
കേൾക്കില്ല
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് പറയ്
ഞാൻ പറഞ്ഞ കൊ പുറത്തനേരം കഴിഞ്ഞ കേൾക്കന്ന് തോന്നു ഹലോ
ആഹ് നീ എനിക്ക് തോന്നുന്നത് നീ പറയുന്നത് കുറച്ച് ടൈം കഴിഞ്ഞിട്ട എനിക്ക് കേൾക്കാൻ കഴിയുന്നത്
അതെന്നെ ഞാൻഞ്ഞത് പോ ക്ലിയല്ലേ
ഉം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് ആഹ് ഇന്നെന്താ സ്പെഷ്യൽ ആായിട്ട് ഇണ്ടാക്കുന്നന്ന് ചോദിക്കായിരുന്നു
ഇ അതെ എ പഴംപരി
അതെ ആരാ
അല്ല അതൊ കുമന്നാണ് ഉണ്ടാക്കല എനിക്ക് അല്ല അല്ലാതെ ക്കെ ഉമ്മനാണ് ഉണ്ടാക്കുക എനിക്ക് അങ്ങനെ വൊണ്ടൊന്നും കഴിയ്യാൻ വേണ്ടീട്ട് അറൂലക്ക് ആഗ്രഹമാണ് പക്ഷെ അങ്ങനെ വല്ലാത അറിയൂല
ആഹ് അത് പ്രശ്ന അല്ല അങ്ങെ തന്നെന്നെ നമ്മള് പഠിച്ചെടുക്കാറ് നമുക്ക് ആഗ്രഹം ഉണ്ടായാ നമുക്കത് പഠിച്ചെടു ൻ കഴിയല്ലോ അതിന് എന്ത് കാര്യങ്ങളായാലും നമ്മുടെ ആഗ്രഹം പോലെയല്ലേ നമുക്ക അത്രയും ആഗ്രഹമുള്ള കാര്യമാണെങ്കിൽ നമ്മളത് എങ്ങനെങ്കിലും പഠിച്ചെടുക്കുന്നു അല്ലേ ഞാന് ഒരു കാര്യത്തി ഉദാഹരണം ഞാൻ പറയട്ടെ എനിക്ക് നല്ല ഇഷ്ട കാര്യ ഈന്ന് പത്ര കഴിഞ്ഞ ടൈമിലൊക്കെ ആഹ് നമ്മള് ചോദിച്ച അപ്പൊ ആരും വിട്ടിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും പ്രത്യേകിച്ച് വിടാത്ത ത്തെ കാലഘട്ടമാണ് പെൺകുട്ടി അടുക്കും ഇടുവല എന്നുള്ള രീതിയാണ്ന്നൊക്കെ പക്ഷെ ഞാൻ പിന്നെ അതിന്റെ ഇ ഇത്രയും ആഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചത് യൂട്യൂബിൽ നോക്കുന്നതിന് മുന്നേ എന്നോട് കഴുന്നത് പോലൊക്ക ഞൻ എന്തേലുംക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അത് യൂട്യൂബ് നോക്കി പഠിച്ചു അപ്പം ഞാനങ്ങനെ വിചാരിക്കാറുണ്ട് വെറുതല്ലെ പറ നമ്മള അത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കത് നമ്മളെങ്ങനെയെങ്കിലും അത് നേടിയെടുക്കും നമുക്ക അതിന് കഴിയും
അതെ കഴിയും ഇപ്പ നമുകിപ്പൊ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ലക്ഷ്യന്റെ ഇണ്ടങ്കിൽ ലക്ഷ്യത്തൊക്ക് എത്താൻ വേണ്ടീട്ട് കുറെ തരണം ചെയ്യേണ്ടി വരും കാരണം നമുക്കത് ഇ ഫസ്റ്റ് ഫസ്റ്റ് അറ്റംപറ്റിൽ ചിലപ്പോ റെഡി ആയിക്കൊള്ളണമെന്നില്ല ല്ലഅത് നമ്മളിങ്ങനെ പിന്നെ ശ്രമിക്കും ശ്രിക്ക തോറും അത് റെഡിയകും പിന്നെ
അത അങ്ങനെ വരുള്ളൂ അല്ലാതെ ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട്ത് റെഡി ആവാണെങ്കില് അതിപ്പോ അത്രയും വലിയൊരു കാര്യ ആവില്ലല്ലോ ആഹ് അതാണ് അതാണ്
അതന്നെ
അഹ് നിനക്ക് അങ്ങനെ എന്തെങ്കിലും ശന എന്തെങ്കിലും ഉണ്ടോ
എനിക്ക് എനിക്ക് അങ്ങനെ എനിക്ക്ങ്ങനെ കഴിവുകളൊന്നുംമായിട്ട് എന്റെ കഴിവിനെ ഞാൻ കണ്ടെത്തിയിട്ടില്ലത്വരെ പക്ഷെ എനിക്ക് വര
അതെന്താ ഇല്ലന്നിട്ടാണോ കണ്ടെത്താത്തത്
അല്ല ഇല്ലാനിട്ടല്ല എനിക്ക് അത് അറൂയൂല എനിക്ക് വരക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് അറിയും വരക്കും ഞാൻ നന്നായിട്ട് ആഹ് അപ്പൊ ചിത്രം വരക്കും നന്നായിട്ട് വരക്കും മൈലാഞ്ചി ഇടാറുണ്ട് ബട്ട് എനിക്ക് ഇങ്ങനെ കൊറേ ടൈം അങ്ങനെ ഇടുമ്പേ ഇപ്പൊ കുട്ടികൾക്ക് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോ ഒരിക്ക് ഒരു കൈയിന്റെ നാല് ഭാഗത്തും കാലിന് നാല് ഭാഗത്ത് ഒക്കെ ഇടുമ്പേ നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോ
ആഹ് മടിപ്പാവൂലെ അല്ല ബ്രൈഡ്സിന് ഒക്കെ ചെയ്യ്ത് കൊടുക്കാറ്ണ്ടോ
ഇല്ല ബ്രൈറ്റ്സിന് ഒന്നും ചെയ്യ്ത് കൊടുക്കാറില്ല പുറത്തക്കൊന്നും ചെയ്യ്ത് കൊടുത്തില്ല
ആയ്ശരി ഇഷ്ട്ട താല്പര്യം ഇണ്ടോ അങ്ങനെ ചെയ്യാന്
താല്പര്യം എനിക്ക് ഇഷ്ട്ടാണ് പക്ഷെ അതെ നോക്കണം ഭാവിൽ
ആഹ് ആഹ് അല്ലെ നമ്മക്ക് നമ്മുടെ കയ്യില് ക്യാഷും ആവും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആകുമ്പേ നമുക്ക് അത്ര ബുദ്ധിമുട്ട് ഫീലേയ്യൂലല്ലോ
അതെ അതെ ഇഷ്ട്ടപ്പെട്ട് ചെയ്യുമ്പോ ഒരു കാര്യത്തെ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യൂല
ആഹ് അതാണ്
അങ്ങനെ ഒക്കെണ് ആഹ്
പിന്നെ എന്തേ ഇന്ന് വീ പഴംപൊരി ആരാ എങ്ങനെ ഉണ്ടാക്കാറ് ഒള്ളത് ഉമ്മ
ഓഹ് ഉമ്മ എങ്ങേ ഇണ്ടാക്കാറ് എന്ന് ഒള്ളത് ഒന്നും ഒന്നും എനിക്ക് അറിയൂലേ ഞാനീ അത് നോക്കിയിട്ടില്ല ഇതുവരെ എനിക്ക് കഴിക്കാനാണ് ഇഷ്ടം എനിക്ക് ഇണ്ടാക്കാൻ ആഗ്രഹം എണ്ട് പക്ഷെ എനിക്ക് അറിയൂല
ഇപ്പ അങ്ങനത്തെന്നെയാണ് കഴിക്കാനായിരിക്കും ഇഷ്ടം കാരണം നമ്മള് റിസ്ക് അറിയുന്ന് ഇല്ലല്ലോ
അതെ
അങ്ങനെയല്ല ഞാൻ കളിയാക്കി പറഞ്ഞതല്ലേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇണ്ടല്ലോ നമ്മൾ ഇണ്ടാക്കി കഴിക്കുന്നയില് ഏറെ ഇഷ്ടം ആരെങ്കിലും ഒരാൾ ഇണ്ടാക്കി തന്നാ അതിന്റെ ടേസ്റ്റിനും മാറ്റാണ് നമുക്ക് നമ്മള് സാധാരണ കഴിക്കുന്നതിലേറെ കയിക്കാനും കയ്യുവല്ലോ
അതെ അതെ കഴിയും അപ്പൊ എനിക്കും അതറിയാം പക്ഷെ വെല്ലാണ്ടങ്ങോട്ട് അറിയൂല അങ്ങനെ
ആഹ് എണ്ടാക്കി നോക്കാറുണ്ടാവൂല അല്ലെ
ഇല്ല ഇല്ല
ഉം ഉം ഇനി നിന്റെ നിന്റെ ഒരു അംബീഷൻ എന്താ ഇങ്ങനെപ്പൊ പഠി ക്കിയ പഠിച്ചോണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല ഇപ്പോ അപ്പ ഇനിപ്പോ എന്താ എന്ത് ജോലി എന്ത് ജോലി നേടാനാണ് നീ ആഗ്രഹിക്കുന്നത്
അത് നമുക്ക് ലക്ഷ്യത്തക്ക് എത്ര നമുക്കരു ലക്ഷ്യത്തക്ക് എത്തുന്നതിന് മുന്നേ ആ കാര്യം നമ്മള് പറയാൻ പറ്റൂലന്നാണ് കണോ
ഓഹ് ശരി അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അത് എണ്ട് ട്ടോ സോറി പ്ലീ ഞാനത് ഓർത്തില്ല
അതെ
ആ പറയൂ
ആഹ്‌ എ പറയൂ
ആഹ്‌ അതെ ആ നീ എന്തോ പറഞ്ഞു വന്നല്ലോ ലക്ഷ്യത്തിലേക്ക് എത്തണേന് മുന്നേ
അതെ അതെ ലക്ഷ്യത്ത്ക്ക് എത്ത്ണേന്റെ മുന്നേ നമ്മളത് പറയാൻ പാടില്ല എന്നാണ് അപ്പോ ഇൻഷാ അല്ലാഹ് അത് എത്തിയിട്ട് പറയാംന്നാണ് ഇന്റെ ഒരാഗ്രഹം
ആഹ് ഓക്കെ അല്ലാതെ തന്നെയാണ് നല്ലത്
ആഹ് അതെ
ഓ മറ്റേത്ന്ന് അത് ഞാൻ കേട്ടിട്ട്ണ്ട് അങ്ങനെ ഞാനിപ്പോ അത് ആലോചിച്ചില്ല അതാണ്
ആഹ ആഹ ആഹ്‌ ഓക്കെ ഇറ്റ്സ് ഓക്കെ കുഴപ്പില്ല
ആഹ്‌ ഓക്കെ അതുപോലെ ഇപ്പോ ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ പഠന രീതിയെ കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത് ആഹ്‌ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാലത്തായാലും ഇപ്പഴായാലും നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒര് ഒരു ഇപ്പൊ ഒന്നാം ക്ലാസ്സിലെ കുട്ടി നമ്മൾ പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സ് നമ്മൾ ന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നില് രണ്ടിലെത്തുമ്പേഴ്ക്കും കുട്ടികൾ പഠിക്കേണ്ടി വരുന്നുണ്ട്
അതെ അതെ ഇപ്പൊ ഈ ഒന്നില് ഒന്നാം ക്ലാസ്സ് പഠിക്കുന്ന കുട്ടികളൊക്കെ നേരെ അങ്കലവാടിന്നൊക്കെ വരുന്നവരായിരിക്കും ഈ അംഗലവാടിന്നൊന്നും പറഞ്ഞാല് ഒരു പ്ലേ സ്കൂള് തന്നെയാണ് കാരണം പഠിക്കാനൊന്നും അവർക്കില്ല
പക്ഷെ അങ്ങനെ അങ്ങനെയല്ല പഠിക്കാനില്ലാന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അവര്
ഇല്ല ഇണ്ട് ചെറുതായിട്ട് പഠിപ്പിക്കുന്നില്ലന്നല്ല പഠി പിക്കുന്നുണ്ട് എന്നാലും ഭയങ്കര സ്ട്രെസ്സ് ആ രീതിയിലൊന്നുംല്ല കളിക്കലും പഠിപ്പിക്കലും ആ ഒരു രീതിയിലാണ്
അതുപോലെ എ ബി സി ഡി അങ്ങനെയുള്ള ചെറിയ ചെറിയ ജില്ല ആഹ്‌ അല്ലാതെ നമ്മളിപ്പോ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന രീതിയില് ഇല്ല പിന്നെ ആ ഒരു പ്രായേ കുട്ടികൾക്ക് ആവുന്നുള്ളൂ നമ്മളിപ്പോ അവിടെ ചേർത്തുമ്പോ
അതെ പിന്നെ അവര് നേരെ ആ പിന്നെ അവര് നേരെ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോ കുറച്ച് ആ പറഞ്ഞോളൂ
എന്റെ മോളിപ്പോ പഠിക്കാൻ പോകുന്നിടുത്ത് അഞ്ചു വയസ്സോ ആറു വയസ്സോ ആയിട്ടുണ്ട് ആ കുട്ടിക്ക് അഞ്ചു വയസ്സാ തോന്നുന്നു ആ കുട്ടി ഇപ്പോഴും അങ്കനവാടിയിലാ അപ്പൊ ആ കുട്ടി അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ അങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നം വരില്ല പക്ഷെ അതും ഇംഗ്ലീഷ് മീഡിയം ചേർത്തുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയാട്ടോ പ്പോ സ്കൂളുകളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ അപ്പഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയാ പക്ഷെ ആ ഒരു കുട്ടി ആ കുട്ടിയാണ് അവിടെള്ള എല്ലാവരേക്കാളും മുതിർന്ന കുട്ടി അങ്ങനെ ആവുമ്പോ എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയും കൂടി ചെയ്യും കാരണം അവരുടെ പ്രായ തിനനുസരിച്ചുള്ളരുടെ കൂടെ അവർക്ക് ഒരു കോമ്പറ്റീഷൻ പോലെ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ വലിയ കുട്ടികളുടെ കൂടാമ്പോ എങ്ങനെയാലും നമുക്കറിയാലോ ആഹ്‌ അവര് അവര് അവർക്ക് എല്ലാം ലഭിക്കും ഇനി ഇപ്പോ എന്ത് കാര്യങ്ങളായാലും അവർക്കെല്ലാം കിട്ടുള്ളൂ അപ്പൊ ഞാനവിടെ ഞാനിത് പറയാൻ കാരണം ആ ഓക്കെ
ഓക്കെ ശരി താങ്ക് യൂ